നെന്താ സുഖ അങ്ങനെ കോള
ക്കുറി വെക്കേഷനായിട്ട് എവിടക്കൊക്കെയാ പോയത്?
വെക്കേഷന്ലിപ്പ മൈസൂരൊക്കെ പോയി. അടിച്ചു പൊളിച്ചു പോന്നു. ഞാനും മക്കളും പുതിയാപ്ലേം ചെങ്ങയിമാരും കുട്ടികളും എല്ലാരും കൂടെ പോയ്യാങ്ട്. ഉം മൈസൂര് പോയി. ആ മൈസൂര് പോയിട്ട് മൂന്നീസം നിന്ന് ഞങ്ങള്.
ഏ മൂന്നീസൊക്കെ നിന്നില്ലേ, ആ നല്ല നല്ല അടിച്ചു പൊളിച്ചുല്ലേ? ഞങ്ങളും അങ്ങനെ പോ
പ്പെണ് ഞങ്ങള് ട്രാവലറിന് ട്രാവലർല്ല ഒരു ബസ്സിന് ചെറിയ ബസ്സിന് എല്ലാരും കൂട് ടെ ഒന്നിച്ചങ്ട് പോയി, പാട്ടും കളീം രസായിട്ടങ്ങനെ അടിച്ചു പൊളിച്ചു പോയി.
റ്റു പോയിന് ഊട്ടിക്ക്. അത് രണ്ടുരണ്ടു വണ്ടിയിലായിട്ട പോയത്. ഒരു കാറും പിന്നെ ട്രാവലറും. അല്ല ട്രാവലറല്ല എന്താ ഇന്നോവ ആയ്ട്ട് ആങ്ങളുടെ ഇന്നോവയും പിന്നെ ചെറിയാങ്ങളുടെ കാറുവായിട്ട് ഞങ്ങളങ്ങനെയങ്ട് പോയി. അച്ചു അ ഉ എല്ലാരും ഒരു വണ് ണ്ടീ പോമ്പളല്ലേ അയിന്റാരസ്
രസണ്ടാവുള്ളൂ അതന്നെ.
ത് രണ്ട് രണ്ട് വണ്ടിയിലായിട് ര് ര് ആ ആര്യാ ഉം കളിയായിട്ടും ഉം ആരൊക്കെ പാട്വാടിന്ന്ട്ട് പാട്ടൊക്കെ പാട്വോ?
ഏ പാട്ടൊക്കെഞമ്മളൊക്കെ പാടിയേ, ഞാൻ പാടി പുതിയാപ്ലെ ചെങ്ങയിമാർ ചെങ്ങായിമാര് പെണ്ണുങ്ങളൊക്കെ പാടി ഞങ്ങള് ബാക്കിലിരുന്നു ബാക്കിലാകുമ്പോ ഓര് മുന്നിലല്ലേ കാണൂല്ലല്ലോ നമ്മള് ബാക്കിന്ന് പാട് തിരിഞ്ഞു നോക്കു ന്നുല്ലാരും. അപ്പ അങ്ങനന്തൊര സായിറ്റ് കളീം ചാട്
ആ മൈസൂരെവിടൊക്കെ പോയി?
മൈസൂര് പാലസില് ഏല്ലത്തില് എല്ലോടത്തും പോയി.
ഉം പാലസിലൊക്കെ ഉം പാലസില് ഞാനിപ്പോ എന്റെ മ ക്കള് വല്യോനഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ആ ടൈമില് പോയതാ. പോണം പോണം എന്ന് പറഞ്ഞ അങ്ങനെ നിക്കാ ക്കും അപ്പത്തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ആങ്ങളാര് ഇവിടെ ഒരാൾ ഉണ്ടാവകുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല അങ്ങനെ ഇ പ്രാവശ്യം നമ്മൾ രണ്ട് ദിവസം നിൽക്കുക കാണ്ട് ഒരുങ്ങി അപ്പൾ ഇവിടെയും വീട് പണി ആങ്ങൾക്കും വീട് ഇവിടെ വീട് പണി പർഞ്ഞാണ്ട് ആങ്ങൾക്കും മതില് പണി അങ്ങനായിട്ട് അതങ്ങനെ നീണ്ടു പോയി പിന്നെ അപ്പ എന്റെ എന്റെ മോന് കോളേജിൽ പോകവരാ വന്നിട്ട് പോകാന്ന് അങ്ങനെ നിന്ന്
ആ
എന്നിട്ട് എങ്ങനെ ഒരാൾക്ക് തല പിന്നെ ആക്ക് പൈസ എടുക്ക എങ്ങനെ
ആഹ എല്ലാരും കൂടി ആയിട്ട് പൈസ ഒരാൾക്ക് ഇരുപതിനായിരംരുപ്പായ വച്ചുത്തന്നു
ആ ഒരാൾക്ക് ഇരുപതിനായിരം വെച്ച് ആ ആ ആ ഒരു ഒരു ഫാമിലിക്ക് ആ ആ ആ ആ ആ
ആ ഞമ്മള ഇഷ്ടംപ്പോലെ തിന്ന് കളിച്ച പോന്നൊക്കല്ലേ തീറ്റക്കെ പിന്നെ ആഹ ഭാരേനി പുറത്തിറങ്ങിയതല്ലേ
ആഹ ഇപ്പത്തെക്കാട്ടിയിട്ട്
ഇപ്പൊ ഇവിടെന്ന് നീക്കിയന ഇപ്പ ആരു അടുത്തേക്ക് മുദുസേന കുട്ടികള് വന്ന് അങ്ങനെ നിക്കും ആ അങ്ങനെ പോയി പിന്നെ സ്കൂൾ പൂട്ടി ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോ നമ്മള് പോകുലല്ലോ പൂട്ടില് നമ്മള് എല്ലാരും കൂടി ഒന്ന് അങ്ങനെ പോയത് നീ പെരുന്നാൾക്ക് പോകണം വിചാരിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഒരു ചങ്ങായിൻന്റെ പെണ്ണുങ്ങക്കെ കൂടയില്ലാ ഓൾ ഇപ്പം മരിച്ച് അപ്പൊ എഴ് കഴിയട്ടെ തരണം അങ്ങനെന്നും
ഇങ്ങനെയൊക്കെ പോ ഇങ്ങനെയൊക്കെ പോകുമ്പോ തന്നെ മനസ്സിന് അങ്ങനെയൊക്കെ പോകുമ്പോ തന്നെ മനസ്സിന്റെ ഒരു സുഖം
ഒരു സുഖള്ളൂ അതന്നെ ആ നമ്മള്ള് എല്ലാം മറക്കും പല വേറെ ഓർമ്മകളെ ഉണ്ടാവുള്ളു പിന്നെ പഴയ വീഡിയോയ്യും ഫോട്ടോയും ഒക്കെ കാണൻ രസം
രസമാണ് ഞമ്മള്ള് മതത്തിലും അങ്ങനെ യാത്ര ചെയ്യണം എന്നാണല്ലോ പറയുന്നത്
പുതിയപ്പള്ളകാര എപ്പം പോകണം എന്നുള്ളത്തന്നെ
ആഹ അതന്നെ അതന്നെ അങ്ങനെ ആകുമ്പോ തന്നെ ഒരു മാനം മനസിന് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം
ആ അത്‌ തന്നെ നല്ല സുഖമാണ് ഞങ്ങൾ പിന്നെ മുന്ന് അതേപോലെ പുതിയപ്പള്ളപ്പന്നെ ചെങ്ങയാ മാരോപ്പം കുറച്ച് മുന്നേയും പോയിണ് എല്ലാരും കൂടെ അങ്ങനെ
ഫാമിലിയായിട്ട് പോക അല്ലാത ചങ്ങയായിമാരുടെയൊപ്പം പോയിട്ടില്ല
ഏ ഫാമിലിയിലും പോയിക്കണ അത് രസാട്ടോ അത് വേറെ രസം ഇത് വേറെ രസം
ഒരുപാട് ആലപ്പുഴ പോയി പുന്നമടക്കായൽല് ബോട്ടിൽ ഒരു ദിവ സം ബോട്ട് ല് എന്ത് രസ് സേര്ന്നു. ഉം പക്ഷെ അങ്ങട്ട് യാത്ര ഒരുപാട്ണ്ട്. യാത്രയാണ് അങ്ങട്ട് അധികം ന്നറിയാ. ഒരു ദിവസം ഉം രണ്ട് രണ്ടര മണി മൂന്ന് മണിക്ക് എറങ്ങീട്ട് എട്ട് മണി എട്ട് ഒമ്പ് ആ ബോട്ടിന്റെ സമയം ആവുമ്പളാ അവിടെ എത്തണുള്ളു. ഞങ്ങള് ഉം ഉമ്മാന്റെ വീട്ട്ന്ന്. ഒരു ബസ്സിന് ആള് ഫുള്ള് പോയി. എല്ലാ ഫാമിലിം അതില് ഒരു ഫാമിലി മാ ത്രം മൂത്തമ്മ മാ ത്രം ഓരെണ്ടായില്ല. അങ്ങനെ അങ്ങനെയും കൂടി ആവുമ്പോ ആ ബസ് തെകയില്ല വല്ല്യ ഫാമിലിയല്ലേ ഉം ഉം ഉം ആ പിന്നെ ദൂ ആ പൈസയും കൂടും ദൂരത്ത് ക്കാവുമ്പം ദൂരത്തക്ക് ആകുമ്പം ശരിക്ക് ഇരുന്ന് തന്നെ അങ്ങനെ പോണോല്ലാ അപ്പൊ സീറ്റ് തല എണ്ണി അങ്ങനെ അങ്ങനെ അങ്ങനേണ് ഓരോരു ത്തർക്ക് തല എണ്ണീ ഇരിക്കണ കുട്ടികക്ക് അങ്ങനെയട് പോയി ഞമ്മള്.
വെച്ച് പോരലൊന്നും നടക്കൂലേ
ഉം എന്നിട്ട് സാ ആ പറയാണ്ടോ സാധനം ഔ എനിക്കൊക്കെ അങ്ങനെ പോയാലെന്താച്ചാ എന്റെ കാല ക്കെ എന്ത് മാതിരി ആവുംന്ന നീരിങ്ങട്ട് വന്ന് വണ്ണം വെച്ചിട്ട് തവള ചീർത്ത് നി ഇ തവളണ്ടല്ലോ ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ ചീർത്ത് നിൽക്കണ് എന്ന് മാതിരിയാവും കാലൊക്കെ പിന്നെ കാല് മടക്കാനും നീർത്താനും ഒന്നിനും കഴിയൂല
ആ ശരി
ആണ്ട് സാധനൊക്കെ വാങ്ങിപ്പോന്നോ അതോ
സാധനം കുട്ടികളൊക്കെ ഓരോന്നൊക്കെ വാങ്ങി വാച്ച് അങ്ങനത്തൊക്കെ
ചെരുപ്പുകൾക്കൊക്കെ ആദായുണ്ട് ഏ തന്നെ
ആ പിന്നെ അവിടെ ചിലതൊക്കെ ലോക്കലാണ് ഇവിടെ പിന്നെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങള് ഞങ്ങള് ചെങ്ങൈമാര് പെണ്ണുങ്ങള് എല്ലാരും കൂടി ഒരുമിച്ച ഇടാന് പറണ്ട് മൂന്ന് ചെര്പ്പ്‌ ഞങ്ങൾ മൂന്നാൾ ഒരു പോല്ത്തക്ക വാങ്ങി ഒര് ഒര്ത്തി അവ്ട്ന്ന് ഇട്ട് നടന്നപ്പോത്തെക്കും കുറച്ച് കഴിഞ്ഞപ്പോ ട്ടി
തന്നെ ഇന്റെ ഒക്ക കൊ ഇന്റെ ഞാൻ കൊറ കാലം ഉപയോഗിച്ചിണ് ഇന്റെ ചെരുപ്പ്
അ ശരി അങ്ങനെ
പിന്നെ ഫുഡൊക്കെ എന്താ നാട ഫുഡോ നാടൻ ഭക്ഷണോ ഏതോ കഴിച്ചിനോ
ഭക്ഷണം നാടനും ഉണ്ട് ഒരു ദിവസം നാടാനാക്കി ഒരു ദിവസം ബിരിയാണി ഞങ്ങൾ പോയപ്പോ അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടോക്കേന് ഉച്ചക്കത്തക്കുള്ള മാത്രം രാവിലത്തെ എല്ലാരും കഴിച്ചു പോയി ഉച്ചകൊക്കെുള്ള കൊണ്ടുപോയി എന്റെ ഒരു വൈക്കർ എത്തിയപ്പപ്പോ എല്ലാരും കൂടെ ഇരുന്ന് റോഡ് സൈഡിൽ വച്ചിട്ടൊക്കെ നിന്നു എല്ല കുടി ഓക്കേ അങ്ങനെ രസം
പിന്നെ ഞങ്ങള് ഞ ഞങ്ങള് ഇപ്പ ഊട്ടിക്ക് പോയത് പെട്ടെന്നുണ്ടായിരുന്നു പോക്ക പെട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയില്ലോടങ്ങിട്ട് കുറേ ആയിന് അപ്പോ രണ്ട് ദിവസ ഒക്ക നിന്നട്ട് റിസോട്ട്ക്കെ ഇ ത്ത് അങ്ങനെ പോണന്ന് പറഞ്ഞത്തെന്നേയി അങ്ങനെ പോണ അതിലാണ് പിന്നെ ശനിയാഴ്ച വൈകുന്നേരം എട്ട് മ രാത്രി എട്ട് മണി ഞാന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽകയാണ് വീട്ടക്ക് അപ്പം ആങ്ങള ആങ്ങള പിന്നെ മോൻ പറഞ്ഞ മോന എന്നോ പറയണ്ട് വല്യോനെ നമ്മള് പോവാ നമ്മള് പോവാണ് ഞങ്ങിങ്ങനെ കോഴിക്കോടും ഇങ്ങനെയൊക്കെ എല്ലായിടത്തും കറങ്ങിപ്പോകുന്നുണ്ട് കൊട്ടക്കുന്ന് കോഴിക്കോട് ബീച്ച് അങ്ങനെയൊക്കെ കറങ്ങിപ്പോന്നുന്ന് ഇങ്ങനെ പോയിട്ടില്ല
ആ
അങ്ങനെ പറഞ്ഞ കാണ്ട് മോ ആ എട്ട് മണി എട്ടര മണിക്ക് അതിൽ നിന്ന് നമ്മൾ നാളെ പോവല്ലായിരുന്നു മോന് അതിൽ അങ്ങള എന്നാൽ ഒറ്റ മൈൻ കണ്ട് അങ്ങളറിഞ്ഞ ചെറിയ അങ്ങള എന്നാൽ പോവല്ലേ എന്നാൽ വലിയക്കുനെ വിളിച്ച ഓനോട് വലി വലിയ ആങ്ങൾക്ക് അങ്ങനെ ഓന് ഞാന വിളിച്ച വിളിച്ചപ്പോൾ പറഞ്ഞ ഞാൻ അർജൻറ് ഒരു മീറ്റിംഗങ്ങണ് ആ മീറ്റിംഗ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഞാൻ വിളിച്ച പറഞ്ഞെ അങ്ങനെ ഓ ഇജ്ജെനെ ഇവിടെ കേടിടനെന്നെ ഇജ്ജ് വിളവനാണന്നെ പറഞ്ഞെ ഞാൻ അല്ല അല്ല അല്ല അങ്ങനെ പറഞ്ഞ് പിന്നെ പത്തര പത്തേ മുക്കാലായിന് വിളിച്ചപ്പം എന്നാ പോവല്ലേ പറഞ്ഞിടെ അ അങ്ങനെ പിന്നെ ഇവിടെ വന്നുകാണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിനെ കല്യാ ഴിച്ചോടെതെക്കെ വന്ന് എന്റെ വീട്ട നിന്ന് കല്യാ കഴിച്ചടതൊക്കെ വന്നുകാണ്ട് ഡ്രസ്സും കാര്യം പോകാലെ മോ വലിയ ചെറിയ മോനെ ഇവിടെ അങ്ങനെ ഓനിൻഫൊ ഒകെ കൊണ്ട് പോയി വണ്ടിട്ത് ആങ്ങളൻ്റെ കാറ്ട്ത്തെന്നെ പോന്ന് മറ്റെ ഞങളങ്ങട്ട് ബൈക്ക്മ്മലേ പോയീനിയത് അപ്പം മൂ ബട്ന്നങ്ങട്ട് അപ്പം ആങ്ങളൻ്റെ മക്കളും ഓക്കാ നേരത്ത് പോന്ന്ങ്ങട്ട് ഉം. എല്ലാരും കൂടെ പോന്ന് അങ്ങനെ മൂന്ന്മണിക്ക് ന്നീച് മൂന്നണി നാലണിക് പോകാർഞാണ്ട് ഞങ്ങളൊകെ പർഞ് അമ്മക് വെല്ല്യോ ൽകൊകെ മൂന്നണിക് ന്നീച്ചണല്ലൊ
ആ മൂന്നണിയാവുംബ ന്നീച്ച്ണല്ലൊ പണിം കയ്ചണണ്ടെര്ലെ ഒര് വിധൊകെ അയ്ന് ഇപ്പാനെ
ഭക്ഷണൊന്നും ഞങ്ങൾ ഇണ്ടാക്കീല്ല ഇങ്ങനെ ഒറ്റ് അങ്ങനാണ്ട് പോവന്നെ
ഇങ്ങള് പോവുമ്പ അപ ഇപ്പാൻ്റെട്ത്താരാ ആ പുതിയാപളണ്ടാ വുഅല്ലൊലെ
ന്നാത്തൂമാരുണ്ടായീനി അന്ന് രണ്ട് ന്നാത്തൂൻമാരുണ്ടായീനി
ആ അഹ് ശരി
അപ്പം അങ്ങനെ പൊ പോയതാണ് ഞാനന്ന് പെര്ന്നാക്ക് പോയി ക്കാണ്ട് ഞാനൂ ഔടേനി ഏ അത് ഞാൻ ഞങ്ങളങ്ങനൊപ്പം പോവുംബം ഞങ്ങളൊന്നുട്കൂല ഒകെ ഒക്കാങ്ങളാരെന്നെ ആ ഞമ്മ ഓലയിന് ഞങ്ങളെങ്ങട്ട് സഹായിക് കെ ഒന്നുഅല്ല അമ്മളങ്ങട്ട് ഇട്കണ്ട ഇപ്പത്തവസ് ഇപ്പങ്ങനേണ് ആദ്യത്തെമാതിരിഅല്ല ആദ്യം കല്ല്യാണം കയിചന്ന് ഇവടല്ലോണ്ടാ യീനി പിന്നെ ഇമ്മാകാടായാലി കാര്യം അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ ഇവടെല്ലാതെയായി ന്നാലും എല്ലാരും പറിം ങ്ങക് ങ്ങക്ക് താമസിക്ക്ണ വീടും സ്ഥലൊം അതൊക്ക വാക്കിയായി കിട്ടീണല്ലോ അതുല്ലാത്തോരവ
എത്ര ആൾണ്ട് അതെന്നെ
ആദ്യന്നെ കല്യാണം കഴിക്കുമ്പോ ഇവിടെ അല്ല ല്ലേ നല്ല തന്നേനി ഉം ഉം ആ ഗൾഫിലും അ ആ അങ്ങനെ പോവലും അങ്ങനൊകേ അങനെ നല്ലൊര്
അതെ ഉം ഉം നിങ്ങൾ പോവുമ്പോ ഫുഡൊക്കെ വാങ്ങലാ
ആ ന്ന്ട്ട് ഞങ്ങള് രാവിൽത്തെ ഭക്ഷണം നമ്മൾ ഇവട്ന്ന് ഇത് കയ ചൊരം കയർ ര്ണേൻ്റെ മുന്നെ അവടെ ഏതോ ഇത്ണ്ട് അർഞ്ക്കാണ്ട് അപ്പോ ഞങ്ങള് അയിൻ്റെ മുന്നെ ഊട്ടി ഫാമിലി ഒന്നായിട്ട് പോയ ആ ഹോട്ടൽല്ലെന്നേണ് മക്കളൊക്കെ പറിണ്ട് അന്നൊക്കെ ചെറിയ കുട്ടികളാണ് ന്നാലും ചെറിയേ ആങ്ങളാരെ മക്കളേയ് ഞമ്മള് ഇന്നാള് പോയപ്പളും കഴി ച്ച ആ ഹോട്ടലെന്നേണല്ലൊത് ആ ഔടെന്നേണല്ലൊത് അർഞ്കാണ്ട് അങ്ങനെ ഉച്ചകത്തെ ഭക്ഷണം ഔട്ന്ന് കയിച്ച് പിന്നെ ഞങ്ങള് മസനകുടി വഴി ഊട്ടീക്ക പോയത്
ആ അങ്ങനെരു പറച്ചിലുണ്ടല്ലോ അസ്സന പുടി വയേ വീട്ട്ക്ക് നിക്ക്
ആ പക്ഷെ അഹ് ഊട്ടിക്ക് എത്തീല അവ്ടെ ലോക്കാണ് ലോക്കാക്കി വെക്കാണ് അയിലേ പോവൂല്ല അയ്ല് മൃഗങ്ങളേക്ക കണ്ട് തിരിച്ച് ഇങ്ങനെയാണ് പോകുന്നു അങ്ങനെ പോന്ന്‌ക്ക ആഹ ഒമാനും ആനിം ആനിം പിന്നെ മലയണ്ണാന്
ആ എല്ലും ഉണ്ടല്ലോ
കാട്ടുപോത്ത് അതൊക്കെ കണ്ട് അങ്ങനെ പോയി
അയ് ശരി
പിന്നെ
ഇഞ്ഞി അടുത്ത് പോകാൻ പ്ലാനിങ് ഇണ്ടോ
ആ അടുത്ത് പോവാ പോണം ഇഞ്ഞിപ്പം ഇഞ്ഞപ്പം ഇഞ്ഞി ആങ്ങള വന്നിട്ടേണ്ടാവൊള്ളു വേ ചെറിയ ആങ്ങള വാണം അയ്ന് വല്യ ആങ്ങളക്ക് ഓന് ഓന്റെ രാഷ്ട്രീയും പറഞ്ഞടുക്കാനേ ഒഴിവുണ്ടാവൊള്ളും ഓന്റെ രാഷ്ട്രീയം ന്നാ ശരി ഓക്കെ